ആഹ്
കേൾക്ക്ന്ന്ണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട് എന്തൊക്കെ വിശേഷം
സുഖം ഇങ്ങനെ പോകുന്നു ഭക്ഷണൊക്കെ കഴിച്ചോ രാവിലക്കത്തെ ഭക്ഷണൊക്കെ കഴ ചോ എന്തേന്നു ചായക്കിണ്ടാക്കി ഓഹ് അത് ശരി പുട്ടിന്റെ കൂടെ എന്തേ കടലക്കറി ഇണ്ടാക്കിയൊ
അല്ലാ ചിക്കൻ കറിണ്ടായ്നു
ഓഹ് അത് ശരി കോഴിക്കറിം പുട്ടു ആയിരുന്നൊ ഉച്ചക്കെക്ക്ള്ള ഭക്ഷണൊക്കായൊ
ഇല്ലെ ഇല്ല ഇല്ല ല്ല ല്ല ഇണ്ടാക്ക്ന്നൊള്ളു
ഓഹ് അത് ശ ശരി എ എന്താ ചോർനെന്ത ഇന്ന് കറി മീൻ ഇണ്ടാക്ക്ന്ന്ണ്ടൊ മീനും എന്ത പച്ചക്കറിയോ പച്ചക്ക് ഓഹ് അത് ശരി ചെരങ്ങ താളിച്ചതാണൊ ചെരങ്ങ താളിച്ചതാണൊ ഏഹ് അതിഷ്ടാണോ ഇണ്ടാക്കാന് ആഹ് കഴിക്കാൻ ഇഷ്ടാണൊ ചെര്ങ്ങ താളിച്ചത് ഓഹ് അത് ശരി ഇങ്ങളെങ്ങനെ പച്ചവെള്ളത്തിലാണൊ കഞ്ഞിവെള്ളത്തിലാണൊ താളിക്കാറ്
കൊറ് കൊറ്ച് ദേശ്
കഞ്ഞിവെള്ളം ഒയിക്കോ വേ വേന്ത് കഴിഞ്ഞയിന്റെ ശേഷം കഞ്ഞിവള്ളം ല്ലേ ഓ അത് ശരി ഞാനിവിടെ ചെരങ്ങ എനിക്ക് ഇഷ്ടല്ല ന്നാലും എടക്ക് ഇങ്ങനെ ഇണ്ടാക്കാറുണ്ട് ന്നാലും ഞാൻ തേങ്ങരച്ച കറിയ വെക്കാറ് ഇങ്ങനെ താളിക്കലില്ല അതിൻറെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടല്ല താളിച്ചതിന്റെ ടേസ്റ്റ് അവിടെ മഴ ഇണ്ടോ ഇപ്പൊ മഴുണ്ടോ ഓ അത് ശരി ഇവിടെ നല്ല മഴയാാണ് ആഹ് ഇപ്പൊ മഴ പെയ്തേ കൊണ്ട്ക്ക രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയില്ലായിരുന്നു ഇപ്പൊ രാവിലെ മുതൽ ഇന്ന് രാവിലെന്ന് പറഞ്ഞാ ഒരു ഒൻപത് മണിന്റെ ശേഷംഇന്ന് നല്ല മഴയാണ് മഴ പെയ്യതോണ്ട് നിക്കാണ്
ഇവിടെ മഴയില്ല വെയിലും ഇല്ല ആ വെയില് വെരുണ്ട്‌തോണുണ്ട്‌
ഓ അത് ശരി വെയിലൊന്നും ഇണ്ടാവില്ലല്ലേ വെയിലാണോ ചൂടാണോ
ചൂട് ആയിട്ടില്ല
ഓ അത് ശെരി ഓ മൂടികെട്ടിയ കാലാവസ്ഥ അപ്പൊ പിന്നെ പണിയെടുക്കാനൊക്കെ സുഖണല്ലോ ക്ഷീണം ഉണ്ടാവില്ലല്ലോ മൂടി കെട്ടിയ കാലാവസ്ഥ ആകുമ്പോള് അലക്കലൊക്കെ കഴിഞ്ഞോ പണിയൊക്കെ കഴിഞ്ഞോ നിങ്ങളെ
ഇല്ലേ കഴിഞ്ഞിട്ടില്ല ഇന്നൊക്കെ നേരം വൈകി ഞാൻ അക
ഓഹോ അങ്ങനെ ഓ വീട്ടില് എങ്ങനെ കൃഷിയൊക്കെ ഇണ്ടോ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ ഓ എന്തൊക്കെയുണ്ട് ഓ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് വഴുതന ഞാന് ഇവിടെ വഴുതന കുമ്പളം പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് അങ്ങനത്തൊക്കെ കൊറെ ചെയ്തച്ചീന് ചെയ്ത്ക്ക്ണ് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാറുണ്ട് നിങ്ങള് അങ്ങനെ ചെയ്യാറുണ്ടോ
ആഹ് ഞാന് പയറ് അഹ് വല്ല പൊന്തിട്ട് ഒന്നുംല്ല പിന്നെ വെണ്ട ചീര
ഇപ്പം നിങ്ങള് കുഴിച്ചിട്ടുണ്ടാവോ മഴയല്ലേ അപ്പൊ പയറിങ്ങനെ പൂവിടോ ഇപ്പ ഉണ്ടാക്കിയാല്
മുളച്ച് വരുന്നെള്ളൂ
ഓ അത് ശെരി മൊളച്ച് വരുന്നുള്ളൂ വെയില് വേണല്ലോ പച്ചക്കറിക്ക് നല്ല വെയില് വേണല്ലോ അപ്പല്ലെ ഇണ്ടാവുള്ളു ഇവിടെഎന്റെ വയ്തനങ്ങക്കെ കേട് വന്ന് ഓ ചെടി ധാരാളം ഉണ്ട് നല്ല ഇലച്ചെടികളാണ് അധികം ഉള്ളെ ഇല ചെടികൾണ്ട് പിന്നെ പത്തുമണിച്ചെടില്ലേ അത് ഞാൻ ഒരുപാട് കൊഴിച്ചിട്ടിണ് ചുവപ്പ് മഞ്ഞ അങ്ങനത്തെ റോസ് കളറിലൊക്കെ പൂക്കളുള്ള പത്തുമണിച്ചെടി ക്കള് ധാരാളംണ്ട് അതിങ്ങനെ ഒരേ ഒരു മതിലമെ തന്നെ കുറെ ചട്ടികളില് ആക്കിയാണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ ണ്ട് ആ പലേ കളരിൽ ഇങ്ങനെ അത് നല്ല ഭംഗിയാട്ടോ വെയിലാവണം ഈ ഈ ഇപ്പൊ അത് രസല്ല ഇപ്പൊ കാണാൻ എന്തോ കാടു പിടിച്ച പുല്ല് പോലെണ് ണ ഇപ്പൊ മുറ്റത്തെ പക്ഷെ നല്ല വെയിലറക്കുമ്പോ നറയെ പൂക്കള് ഇടും ടെറസിന്റെ മുകളിലൊക്കെ ആ നിറയെ പൂക്കള് ഉണ്ട് പത്തുമണിച്ചെടികൾ നല്ല ഭംഗി ഗി ആണല്ലോ കാണാൻ ഇലച്ചെടികളും ചെറുതായിട്ടൊക്കെ ഇണ്ട്
നിത്യ കല്യാണിരസ ണസാ കാണാൻ പൂടു
ആ ആ നിത്യ കല്യാണി ആ അത് അത് അത് വെയിലായാലും മഴയാലും പൂക്കൾണ്ടൂല്ലേ ആഹ് വെയില ആയാലും ഏ റോസ് കളറൊക്കെ ഉണ്ടോ റോസ് വെള്ള ഓ അത് ശെരി ഓ ഇവിടെ ഇണ്ടായിരുന്നു വെള്ള ഇണ്ടായിരുന്നു വെള്ള കളറില്ലേ
ആഹ്
ഉണ്ടയിഞ്ഞാ ആഹ് ശവംനാറി അറിയോ അത്ണ്ടായിരുന്നു ആഹ് ശവന്നാറീന്ന് പറയും എന്നിട്ട് അത്ണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങളത് ഒഴിവാക്കി കൊറേയായി. അതിങ്ങനെ പടർന്ന് ഇങ്ങോട്ട് വരുല്ലോ ഒരുമാതിരി ആഹ് വളഞ്ഞു. പിരിഞ്ഞൊക്കെ ഇങ്ങനെ നിന്നകൊണ്ടേ അപ്പൊ കൊറേ കാട് പോലെ നല്ല ഭംഗിയാല്ലേ. ആഹ് അതന്നെ പിന്നെ വാടാർ മല്ലി ഇണ്ടോ വാടാർ മല്ലീന്ന്പറഞ്ഞ്. ആഹ് വയലറ്റ് കളറുള്ള പൂവ് വാടാർ മല്ലി ആഹ് നല്ല ഭംഗിയാ. നല്ല അല്ലെ ആഹ് പൂ കാണാന് പിന്നെ വേറൊന്നു ണ്ട് ഠ വെള്ള കളറൊള്ള റോസ് നന്ദ്യാർ വട്ടംന്ന് പറഞ്ഞ പണ്ടത്തെ ചെടിയാണ് നല്ല ഭംഗിയല്ലേ കാണാന്. നല്ലൊരു സ്മെല്ലിള്ളേ.
സുഗന്ധരാജ്.
ആഹ് സുഗന്ധരാജെന്നാ അയിന് പറയാ.
അല്ല നന്ദ്യാർവട്ടൊണ്ട് ഒറ്റ തട്ടില് പിന്നെ തട്ട് തട്ട്. അയിന് സുഗന്ധരാജ്റും.
തട്ട് തട്ട് ഇല്ലാത്തേന്. സുഗന്ധരാജ് ന്നാണോ പറയാ തട്ട് തട്ടിള്ളയിനം സുഗന്ധരാജ ന്ന് പറയുന്നെ നിങ്ങള്. ആഹ് അത് ശെരി നിങ്ങള് ബിരിയാണിക്കെ ഇണ്ടാക്കാറുണ്ടോ?
ആഹ് ബിരിയാണി, മന്തി, ഫ്രൈഡ് റൈസൊക്കെ ഒണ്ടാക്കും.
ഓ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാറ് ട് ലേ പിന്നെ ഓ ഞാ ആഹ് ഞാനും ബിരിയാണി ഇണ്ടാക്കാറുണ്ട്. ഞാനും ബിരിയാണി ഇണ്ടാക്കുമ്പോ ഇതേമാതിരി ഉള്ളി. തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഒല്ല പച്ചമുളകും ഇഞ്ചിം കറിവേപ്പില. അതൊക്കെ വെളുത്തുള്ളിക്കെ ചതച്ച് എന്നിട്ട് ഉള്ളിലെ നല്ല വഴറ്റിയേന് ശേഷം. ഇതേമായിരി ഇഞ്ചിം വെളു തുള്ളിയൊക്കെ ഇട്ടാണ്ട് തക്കാളിയൊക്കെ ഇട്ടാണ്ട് വെക്കും. എന്നിട്ട് എറച്ചി പൊരിക്കൊന്നും ചെയ്യില്ല. കോഴി പൊരിക്കൊന്നും ചെയ്യാതെ ആഹ് അങ്ങനെ തന്നെ അതിന്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിം ഏഹ് ഉം കൊറച്ച് മല്ലിപ്പൊടീടെണം കൊറച്ച് മല്ലിപ്പൊടി പിന്നെ ബിരിയാണി മസാലേന്റെ പൊടി. ഞാൻ ഇതേമായിരി പ ട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ പൊടിച്ചിട്ട്. അതുപോലെ ചേർക്കും. കോഴി അച്ചെയക്ക് ഇടാ ചെയ്യ നിങ്ങളെങ്ങനാ പൊരിച്ചിടാണോ ചെയ്യ.
ആഹ് ആഹ്
ബിരിയാണി ഇണ്ടാക്കുമ്പോ പൊരിച്ചിട്ടാവും ഇല്ലെ ചെയ്യല് ഞാൻ പൊരിക്കാറില്ല. പൊരിക്കാതെ ചെയ്യലാണ്. പിന്നെ അതേമായിരി തന്നെ നെയ്ച്ചോറ് വെച്ചിട്ടാണോ ബിരിയാണി ആക്കല്. നിങ്ങള് അതുപോലെ ചെയ്യലാണോ? അത് തളപ്പിച്ചൂ ഉറ്റിട്ടില്ലേ?
ഉ നജെ
ആഹ് തളപ്പിച്ചൂറ്റിട്ട് ഞാനും അങ്ങനെ തന്നെ തളപ്പിച്ചൂറ്റിട്ടാ ചെയ്യല്. വീട്ടിലും പിന്നെ ഇതൊക്കൊണ്ടോ? ആഹ് ഒട്ടലിണ്ടാവും പിന്നെ എന്താ മൃഗങ്ങളൊക്കെ ഇണ്ടൊ ഇല്ലെങ്കി വാ ത്ത്, പശു അങ്ങനത്തെ എന്തെങ്കിലൊക്കെ ഇണ്ടോ ഓഹ് അ തൊക്കെ ഇണ്ടെങ്കില് നല്ല രസാവും അല്ലെ സമയം പോകാന്. കോഴി അങ്ങനത്തൊക്കെ ഇണ്ടെങ്കില്. നിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എന്റെ വീട്ടില്. സ് സ്ഥലയില്ല്യ ഇന്റെ വീട്ടിലിണ്ടായിരുന്നു. ഇതേമായിരി ഒര് ആട് ഉണ്ടായിരുന്നു. ഓഹ് എന്താണ് ഒരാആട് ഒരമ്മിയോ ഒരാആടും ഒരു രണ്ട് കുട്ടികളുണ്ടായീന്. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ അയിന്റെ തള്ളാട് മരിച്ചുപോയി. ങ്ങനെ ചെറിയ കുട്ടീന് എന്നിട്ട് ഞാൻ പേരൊക്കെട്ടീന് അയിന്. ആട്ടുംകുട്ടിക്ക് രണ്ടു കുട്ടികളയിന്. ആഹ് ആഹ് അത് ശെരി. ആഹ് ഇതേ മായിരിന്നെയാന് പേരക്കൊയിട്ട് ഓഹ് അത് ശെരി ഞാന് ടോമി. ടിമ്മിന്നൊക്കെയൊള്ള പേരൊക്കെ ഇട്ടീമിംഒകെ പോര് പക്ഷെ ചെറിയ കുട്ടികള് ഭയങ്കര എണക്കായിരുന്നു ഞാനൊ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ വയിമ്മേൽക്കിന്നെ. ഓടി വരും ഉമ്മല്ലാത നിന്ന ആടിന്റെ ഇവ നഷ്ടപ്പെട്ടല്ലേ അപ്പൊ നമ്മളെ ലോല അങ്ങനെ കാണ് കുപ്പിപ്പാലൊക്കെനി അത്രേം ചെറുതായപ്പോ തന്നെ മരിച്ചപോയി. എന്നിട്ട് കുപ്പിപ്പാലൊക്കെ കൊടുത്ത് ഭയങ്കര സങ്കടെയിനി. അതിന് നല്ല ഡ്രസ്സൊക്കെ ഇള്ള ശീലൊക്കെ ചുറ്റി കൊടുക്കും. ഗോ ഡ്രസ്സക്കെട്ട് കൊടുക്കും. നല്ല മ്മള നമ്മള എടുത്ത തന്നെ ഇങ്ങനെ നൽക്കുന്ന ടൈപ്പേയിനി. പിന്നെ അതിനെ വിറ്റ്. അങ്ങനെ വി റ്റപ്പം ഭയങ്കര കരച്ചില്ലേയിനി. ആഹ് ചത്ത്വെയ്ക്കാ പക്ഷെ അതിന് ഈ കുപ്പിപ്പാല് കൊടുക്കുന്നകൊണ്ട് അയിന് പല അസുഖങ്ങള് വരെയിനി. അ ആടുകുട്ടിയക്ക് പലേ അസുഖങ്ങള് വരും. അമ്മള് അ പാല് കുടിക്കല്ലല്ലോ. പാല് കുടിക്കാത്തകൊണ്ട് അതിന് പലേ അസുഖങ്ങളുണ്ടായിനു. പക്ഷെനല്ല എണക്കായിരുന്നു. പിന്നെ ഒന്നിണ്ടായിനു. ഒരു കാപ്പി കളർള്ള വല്യോരാട്. അതാണെങ്കിലോ കുത്തണ ഒരു സൈസ്‌ അതയിന്റെ കുട്ടികളും അതും കൂടി ഇടിണ്ടാക്കന എപ്പഴും ഇടി അതിങ്ങനെ കാണ്ടല്ലേ ചാന്ത്ണ്ടല്ല നമ്മള് എന്താ പറയാ അയിന്റെ ഡോറിന്ള്ള ലോക്ക് പോലുള്ള സായിനം ഇല്ലേ, അതൊക്കെ കുത്തിയാണ്ടെ പൊട്ടിക്കും. അങ്ങനെ കുത്തി പൊട്ടിച്ചാണ്ട് രാത്രി ഒരു ദിവസം അയിനെ കാണാതായി. ഇങ്ങനെ ഇറങ്ങി അഹ് അതും അതിന്റെ കുട്ടികളും കൂടി ഇറങ്ങിയാണ്ടെ ഞങ്ങ പിന്നെ കിട്ടിയിട്ടോ അത് ഞങ്ങളെ സ്വിറ്റ് ഔട്ടിലിങ്ങനെ കൊലായിലിങ്ങനെ കെടക്ക്ണ്ടേയിനി അതും അതിന്റെ കുട്ടികളും. നല്ല തടിച്ചിട്ട് ഉരുണ്ടിട്ട് ഓരെ തള്ളെ അയിന്റെ അങ്ങനത്തെ രണ്ട് കുട്ടികളോയിനു. നല്ല രസായിനു കാണാന്. പിന്നെ ഒന്നൂല്ല പക്ഷികള് ഒന്നൂല്ല ഞങ്ങൾടെ വീട്ടില്. ട്ടില് താറാവ് അങ്ങനത്തെ പക്ഷികളുല്ല. ഓഹ് കോഴീലെ നായ്കളിലെ ആഹ് അത് ശെരി. ആഹ് നായ്കള് എടുത്തുണ്ടായി. അയ്ശരി. കോഴി ഇവിടെയെങ്ങൂല്ല. ഇവിടെ ഒന്നുല്ല കോഴിയൊന്നുല്ല.
കോഴീനെ അമ്മക്ക് വേണ്ടേനി. ഇവിടത്ത അയൽവാസികള്ണ്ട് നമ്മള് എന്ത്ണ്ടാക്കി ഞാൻ നിക്കാൻ അയക്കൂല്ല.
ഓഹ് ആത്ശരി. ചെടികളൊക്കെ ആത് എനിക്കുണ്ട് ഇന്റെ വീടിന്റെ അട്ത്ത്ണ്ട്. താറാവ് താറാവിണ്ടിട്ടോ. എന്നിട്ട് താറാവന്നാണ്ട് എന്ത ഒന്നായിട്ടിങ്ങോട്ട് മണ്ണൊക്കെ ഇങ്ങട്ട് പൂത്തും. അത്ങ്ങനിങ്ങനെ കളക്കിയല്ലേ ചെയ്യാ? കാലൊണ്ടല്ലല്ലോ ചെയ്യാ ചുണ്ടോണ്ടല്ലേ ചെയ്യ. എന്നട്ടിന്റെ വ പത്തുമണി ചെടി ഇതേമാതിരി പത്തുമണി ചെടീന്റെ തല മുഴുവൻ നിന്ന് തീർത്ത്. റ്റൊന്നും ഉണ്ടാവൂല്ല. ഒരു സാധന്ണ്ടാവൂല്ല. എല്ലാ ചെടികളും താറാവ് ആഹ് വെട്ടി വെട്ടിടേ ചെയ്യ. ഞാൻ തക്കാളി ക്കെ കുഴിച്ചിട്ടീന്ട്ടാ പച്ചക്കറീല്. ഇടെ പിന്നെ അങ്കണവാടിന്ന് കിട്ടിയായിരുന്നു തക്കാളിന്റെ തൈ വഴു തനതൈ അങ്ങനത്തെ വഴ്തനെന്നും തിന്നൂല. അതുമ്മേലെ ഒരു മുള്ള്ണ്ട്. ഏയ്‌ തക്കാളിന്റെ തൈന്റെ എല മുഴുവനും വെട്ടി വെട്ടി ഇടും. അതിനാവശ്യം ഇല്ല്യ. ന്നാലും അത് വെ ട്ടി വെട്ടി അങ്ങനെ ഇടും. അതാ ചെയ്യ്ന്നേ ആഹ് അങ്ങനെ ഓഹ് അങ്ങനെ ചെയ്യാണ്. ഒന്നായിരി ചളി അതോ ഒരു വൃ കുട്ടികേടായിട്ട് ഇങ്ങളെ കാണാനല്ലേ ചാ ളിയും ആഹ് പിന്നെ പാടത്തൊക്കൊണെങ്കി വെള്ളത്തിലിങ്ങനെ ഉണ്ടാക്കുമ്പോ നല്ല വൃത്തി ട്ടോ പക്ഷെ വീട്ടിലിണ്ടാവണ താറാവിന് ഒരു ഭംഗി ഗിയ്ണ്ടാവില്ല. ഓരിങ്ങനെ ചളിയിലൊക്കെ ആക്കി ആഹ് അതന്നെ.
ഇപ്പാണ്
ആഹ് ഒരു മണോം ഒരു ജാതിയൊരു മണാണ്ല്ലേ ഈറ്റിങ്ങളെ? താറാ താറാമുട്ടൊക്കെ കഴിക്കൊ ഇങ്ങള്? താറാമുട്ടൊക്കെ കഴിക്കൊ? താറാമുട്ട അത് ചളീന്റെ ചൊയ തോന്നും എനിക്ക്. ചളീടെ ടേസ്റ്റിലെ ചളീന്റെ ടേസ്റ്റന്നെ. ഓനെനധികം മണ്ണില് ഇങ്ങട്ട് ല്ലെന്നായിട്ട് ആഹ് മണ്ണിലാണല്ലേ കളിക്ക്ന്നത് അത്കൊണ്ട് ചെലപ്പോ രസാണ് നടക്ക്ന്നത് കാണാൻ രസ ച്ചട്ട താറാവൊക്കെ ആഹ് നല്ല ഭംഗിയാണേ. ആഹ് പതിഞ്ഞ് പിന്നെ പറാൻ കയ്യില്ലല്ലോ അപ്പ പെട്ടെന്നൊന്നും ഒരാള് എങ്ങട്ടും പോവാൻ കയ്യില്ല പറന്നണ്ടേ കൊറേഇങ്ങനെ നായകൾക്കൊക്കെ സുഖാണ് പിടിച്ച്ണ്ടാവാന്. പറും ആഹ് ഉന്തി ഉന്തി ഇങ്ങനെ എളകി എളകി ഇങ്ങനെ അങ്ങോ പ്പം ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആടിങ്ങനെ നടക്ക ക്കാന് നല്ലരസാ കാണാന് നല്ല ഇതാണ്. ന്നാ ശെരി ന്നാ ആയ്ക്കോട്ടെ.
ആഹ് എന്നാ ഓക്കെ ന്നാ.